ആഹ്
ആഹ് ശ ആഹ്
എന്താ പാട്
എന്താ പണികളൊ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കെടക്കണു
ഏഹ് ശരി മക്കളൊക്കെ ഇല്ലേ
ആഹ് കുട്ട്യാളുണ്ട് ഇതാ ഇവടെ കേടക്കുന്നുണ്ട്
ഉം ആഹ് ശെരി ഫുഡൊക്കെ കഴച്ച് എല്ലാരും ഉറങ്ങിയോ
ഏയ് ആരും ഉറങ്ങിട്ടില്ല ഇവിടെണ്ട്
ഉം കടന്നിട്ട്ണ്ടാവള്ളൂല്ലേ
മം ആഹ് കെടന്നിട്ടള്ളൂ
ഉം ഹസ്ബൻഡ് ഇല്ലേ
ആഹ് ഹസ്ബൻഡ് ഉണ്ട് ഉം
ഉം ഉം ആഹ് ശരി
ഭക്ഷണം കഴിച്ചോ
ഇല്ലന്ന് നോമ്പ്ണ്ടയിനി അപ്പൊ പിന്നെ ആഹ് സമയത്ത് കഴിച്ച് ആഹ്
ആഹ്
ഇനി വെഷക്ക്‌ണി ഇല്ല വിഷപ്പിണ്ട കഴ ഴിക്ക കഴിച്ചിട്ടില്ല ഉം ഉം കുട്ടി ഒരാള്ണ്ട്
ഒരാളൊന്നല്ല ആഹ് ഒന്ന് ഹസ്ബൻഡോ
ഹസ്ബൻഡ് പുറത്തു പോയി വന്നിട്ടില്ല
പുറത്തു പോയി വന്നിട്ടില്ലല്ലേ
ഇല്ല ഇല്ല ഉം ഇന്ന് എങ്ങനെ ഉണ്ടെനി കാലാവസ്ഥൊക്കെ അവിടെ
കാലാവസ്ഥ ഇപ്പൊ നല്ല മഴയ ഉണ്ടായിർന്നു ഇപ്പ പെയ്തൊന്ന് കുറഞ്ഞു ഉം അവിടെ മഴണ്ടോ
ഇപ്പ മഴല്ല ഒരു വൈകുന്നേരംക്കെ സമയത്ത് ആറ് മണി ആഹ് സമയത്തൊക്കെ മയണ്ടേന്
ആഹ്
മഴ ഉണ്ടെന്നു വെയിലും ഉണ്ടെന്നു അങ്ങനെണ് പിന്നെ രണ്ടിന്റെ നടുലായിട്ട് ഒരു മൂടലായിണ്ട അങ്ങനിണ്ടായിനി
ഉം കുട്ടിക്ക്പ്പ എത്രായി
കുട്ടിക്ക് ഒരു വയസ്സ് രണ്ടു മാസം
ആഹ ഒരുഴച്ച രണ്ടു മാസ അല്ലേ അതെ ഇപ്പോ നോമ്പില് എന്താ സ്പെഷ്യല് ഇണ്ടായി
ഇന്ന് അങ്ങനെ സ്പെഷ്യലായിട്ട ഒന്നും ഉണ്ടാക്കില്ല ഇനി നാളെ സ്പെഷ്യൽ ഇണ്ടാക്കാ വച്ച്
നളെലെ
ആഹ് ഇന്ന് ഓട്ടാടൊക്കെ
ആഹ്
ഓട്ടാടെ ബീഫ് കറി പിന്നെ വെജിറ്റബിൾ കുറുമൊക്കെ ഉണ്ടേ
ഉണ്ടാർന്ന്ല്ലെ
ഉം ഉം ഉം നിങ്ങള് അപ്പന്നേര എന്തെങ്കലും സ്നാക്സോ സ്പെഷ്യല ഒക്കെ എന്തെലും ഉണ്ടാക്കുവോ
ഏയ്
ഇല്ലെ
ഇല്ല
ആഹ് മക്കൾക്കക്കെ ഇഷ്ടം ഇണ്ടാവുലേക്കും
ആഹ് മക്കൾക്ക് ഇഷ്ടാ മക്കള് എന്ത് കിട്ടിയാലും തിന്നും ഉം അങ്ങനൊന്നില്ല
അയ് ശരി ഉം പിന്നെ
അപ്പോ വീട്ട്ലാരെക്കണ്ട്
വീട്ടില് ഉമ്മണ്ട് ഹസ്ബന്റിന്റെ ഉമ്മണ്ട് പിന്നെ ഹസ്ബന്റിന്റെ ജ്യേഷ്ഠന്റെ വൈഫ്ണ്ട് ജ്യേഷ്ഠൻ ഇണ്ട്
ആഹ്
പിന്നെ ഞാ ഞാനും
ആഹ് അപ്പൊ പണിയളൊക്കെ എങ്ങനെ ഷെയർട്ടാവുല്ലേ ചെയ്യാ
ബന്റിന്റെ ഉം ജേഷ്ഠൻ്റെ വൈഫ് ഇണ്ടാവുമ്പോ ഞങ്ങള് രണ്ടാളും ഒരുമിച്ച് ചെയ്യും ഇല്ലെങ്കി പിന്നെ ഞാനും ഉമ്മി ഒരുമിച്ച് ചെയ്യും
ആഹ്
ഉം ഉം ആഹ് ആഹ് പിന്നെ തോനെ വല്ല്യ ആൾക്കാരൊന്നും ഇല്ലാ ത്തോണ്ട് അയിന് മാത്രള്ള പണിയൊക്കെ ഇണ്ടാവോള്ളു
ആഹ് ന്ന്ട്ട് അപ്പോ ആഹ് ഹസ്ബന്റിന്റെ ഏട്ടന്റെ വൈഫ് കുട്ട്യോള്ല്ലേ ഏട്ടന്റെ കുട്ട്യോള്ല്ലേ
ആഹ് ഓല്ക്ക്ണ്ട് ഓല്ക്ക് മൂന്ന് മക്കള്ണ്ട് ഉം ആഹ് ഒരാള് എൽ കെ ജിലും ഒരാള് യു കെ ജിലും പിന്നെ ഒന്ന് ഇന്റെ മോന്റെ രണ്ട് മാസ്ത്തിന് മൂത്ത ഉം
കൊഴപ്പൊന്നുല്ലല്ലേ
ഏഹ് കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോണ് അവടെക്കെ
ഉം കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണു
ഉം ഇങ്ങക്ക് കൃഷിയെക്കെ ചെയ്യാൻ ഇഷ്ടള്ള ആളാ
കൃഷി ഞാന് ആഹ് അട്ത്ത് കൃഷിയൊക്കെ ചെയ്യ്ണ ഇതന്നെ എന്തേലെക്കെ നട്ട് പുട്പ്പിച്ച്നക്കെ
ഏഹ് വീട്ടിലെ ആവശ്യങ്ങൾക്ക് അവ്ടെ തന്നെ ഏഹ് അയ് ശരി ആഹ് ഇങ്ങള് പറിണെ ശരിക്ക് കേക്ക്ണില്ല
കേൾക്ക്ണില്ല
ആഹ് ഇപ്പൊ കേക്ക്ണ്ട് സൗണ്ട് കെറവേര്ന്ന്
ആഹ്
ആഹ് ഇപ്പൊ ഓക്കെ
ന്ന്ട്ട് അവടെ കൃഷിയൊക്കണ്ടോ
ഇവടെ ആഹ് പച്ച മൊളക് അങ്ങത്തെക്കെ അല്ലറച്ചില്ലറെക്കെ അല്ലാതെ ഞാൻ ഒന്നും ചെയ്യലൊന്നില്ല ഉമ്മ ചെയ്യും ഹസ്ബന്റിന്റെ ഉമ്മ ആഹ് മൊള ക്ക് അങ്ങ
ആഹ് ഇബടിം അങ്ങനെന്നെ ഇബടെം അമ്മ മൊളക്, വഴുതനങ്ങ കുമ്പളങ്ങ അങ്ങനെക്കെ പിന്നെ ചെടി ചെടികളൊക്കണ്ടോ
ഏഹ് ആഹ് ചെടികള് ഇവടിണ്ട്
ഉം
ണ്ടാക്കലണ്ട് ഞാൻ വരന്നെന്ന് ഇന്നെ കല്യാണം കഴിച്ച് കൊണ്ട് കൊണ്ടുവരന്ന് ഇവിടെ ചെടിന്റെ ഒരു ഇതേനു ഒരു തോട്ടം പോലെനി
ആഹ്
നല്ല ഭംഗിയാണ് ഇപ്പൊക്കെ പോയി അന്ന് പിന്നെ കൊറോണന്റെ ഒരു ടൈംമ് അപ്പൊ പിന്നെ എല്ലാരും ചെടിനോട് ഭയങ്കര ആഹ് ആഹ് അന്ന് അയിന്റെ ആഹ് ഒരു സീസണ്
ആഹ്
ഇപ്പൊ കൊറേ പോയി ഇപ്പൊ ഉള്ളത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോണ്ട് മാത്രം
ഉം മഴയൊക്കെ പെയ്ത വെള്ളം കേയറുവോ അപ്പൊ വെള്ളമൊക്കെ നിറയണ സ്ഥലം
ഇല്ല അംഗത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒന്നുമില്ല
ആഹ്
പൊയ അങ്ങനൊന്നുമില്ല കൊളക്കെ ഉണ്ട്ടുത്ത് എന്നാലും വെള്ളം കേറുന്നാ അങ്ങെന ഒ അവിടെ ഉണ്ടോ പ്രശ്നുണ്ടോ
ഇല്ല ഇവിടെ പ്രശ്നൊന്നുംമില്ല
ആഹ്
ഉം
ആഹ് ശരി പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള്
ഏഹ് വേറെ എന്താ കോഴിയൊക്കെ ഇണ്ടോ കോഴികള് അങ്ങനെ
കോഴില്ല ഇവിടെല്ലേ ഇന്റെ വീട്ടിലൊക്കെണ്ട് കോഴി ഹസ്ബൻറിന്റെ വീട്ടിൽ വീട്ടില് കോഴികൾ കുറവാ ഇവിടെല്ല
ആഹ ഉം അപ്പൊ സ്വന്തം വീട്ടില് ആരൊക്കെണ്ട്
എന്റെ സ്വന്തം വീട്ടിൽ എനിക്ക് ബ്രദറുണ്ട്
ആഹ്
പിന്നെ ഓല വൈഫ്
ആഹ്
ഉപ്പുണ്ട് ഉമ്മല്ല ഉമ്മ മരിച്ചതാ
ആഹ്
ഉം പിന്നെ ഉപ്പ വേറെ കല്യാണം കഴിച്ച് ആഹ് അയില് ഒരു മോനും മോളും അതുണ്ട്
ആഹ് ഉപ്പ് വെറെ കല്യാണം കഴിച്ചിണ്ടല്ലേ
ആഹ് ആഹ് ആഹ് ഞങ്ങളെ വീട്ടില് തന്നെയാണ് ഉം
കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെ
ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല
ഉം വിരുന്ന് പോക്കില്ലെ അപ്പൊ അങ്ങടെ വീട്ടിൽ
ഓ പോയിനി ഞാൻ വന്നിട്ടിപ്പൊ ഒരാഴ്ച ആവുന്നുള്ളൂ അവടെ വീട്ടിൽ വീട്ടിൽ തന്നെ അയിന് ഉം ഉം പിന്നെ ഇങ്ങളൊക്കെ പോലല്ലേ വീട്ട് നിക്കാനൊക്കെ
ആഹ് വെക്കേഷൻ ആയാല് സ്കൂളിലാം
ആഹ് അത് ശരി ഉം ഇനിയിപ്പോ ഓണപ്പൂട്ടൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ പോവരിക്കും ഉം
കുംമ്പ അങ്ങനെ പോവും
ഉം നിങ്ങക്ക് എങ്ങനെയാവും വീട് ങ്ങളെ വീട് ഹസ്ബൻഡിന്റെ വീടും നല്ല ലോങ് ഉണ്ടോ അടുത്തന്നെ
ആ എന്റെ വീട് നല്ല ലോങ്ങാ പെട്ടെന്നൊന്നും പോവാനൊന്നും പറ്റില്ല കൊറ മ്മ് മ്മ്
ഏ ശ്ശേരി
മ്മ്
അപ്പം പിന്നെ പോകുമ്പോം കൊറച്ചീസൊക്കെ നിക്കുവായിരിക്കും
ആ സ്കൂളൊക്കെ പൂട്ടിയാലെ രണ്ട് മാസൊക്കെ അങ്ങനെ അടിപ്പിച്ചു നിൽക്കലൊക്കെണ്ട് ഇപ്പളാണ് കൊറവായത്
നിങ്ങളെങ്ങനെ പോവല് ബസ്സിനോ അതോ കാറ് വണ്ടി വിളിച്ചിട്ടൊ
ബസ്സിന്
ഏ ശ്ശെരി ആ അങ്ങനെയൊക്കെ പോകുമ്പോ നമ്മള് കൊറച്ച് തോനെ നിക്കണ വേം വേം പോയി പോരാനുള്ള സ്ഥലല്ലേയില്ലു അറില്ലേ ഉ
ശെരിയ അത് നമുക്ക് നഷ്ട
ഏയ്‌ അത് ശെരി അവിടൊക്കെ എങ്ങനെ നാടല് കാട്ട് മുക്കാതോ സിറ്റി ആണോ
ആഹ് സിറ്റിന്നല്ല ഗ്രാമപ്രദേശംതന്നെ
ആഹ്
ഉം കിട്ടുന്നില്ല ഉം വീടുകളൊക്കെയില്ലേ അടുത്തുക്കൂടെയൊക്കെ
ആ ഇണ്ടിണ്ട് ഇവിടെ അടുത്ത് വീടുകളൊക്കെണ്ട് കുടുംബക്കാരും അങ്ങനെയൊക്കെ ഉം ഉം
നല്ല ആൾക്കാരെന്നെയോ ഉള്ളെ എല്ലാരും പരിസരത്തൊക്കെ
ഓ ഇവിടെക്കെ വൈബ് വൈബന്നെയാണെന്ന് പറയാ കുടുംബക്കാരൊക്കെ ഉള്ളോണ്ടേ
ആ ആ
ഉം ഉം പിന്നെ
വെള്ള വെള്ളപ്പംണ്ടാവൂല്ലേ വെള്ള
ആ വെള്ളുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ്
ഉം വേനലയാലും വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നില്ല
ആഹ്
മ്മ് നിങ്ങക്കിണ്ടോ ബുദ്ധിമുട്ട്
ഏയ്‌ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല
ആഹ് അത് ശേരി പിന്നെ അവിടെ എങ്ങനെ ഹസ്ബൻഡ് വന്നിക്കാ ഓലൊക്കെ ഒരുമിച്ച് തന്നെയ നിക്കല്
അതെ
നിങ്ങള് അമ്മായിമ്മയും ഓലും
ആ എല്ലാരും അങ്ങനെന്നെ ഒര് മകനല്ലേ ഉള്ളൂ ഒരു മകനും രണ്ട് നാത്തൂന്മാരും മ്മ് ഓല് ആ ഓലെ കല്യാണം കഴിഞ്ഞു ഓരന്നുംപ്പങ്ങനെ വരലില്ലേ ഓരോ ഓരോ ജോലിക്ക് പോവാ ജോലിക്ക് പോക്ക അവരൊക്കെ അവരൊക്കെ ഓരോ വർക്ക് ചെയ്യണ്ട് ഹലോ
ആഹ്
ഹലോ ഹലോ കേക്കില്ല ഹലോ കേക്കുന്നില്ല ഹലോ ഹലോ
ങ്ങള് പറയണ ശരിക്കും
ഹലോ
കേക്ണില്ല
പറയണത് കേക് കേക്കുന്നില്ല ഹലോ
ഉം എങ്ങനെ ഹലോ ഹലോ റേഞ്ച് കുറവുണ്ടോ ഹലോ ഹലോ